ഓ കേക്കിൻഡ് കേക്കി
നല്ല വെയിലാലേ,
ആഹ നല്ല രീതി നല്ല വേനൽ പോലത്തതെ വെയില് ഇങ്ങനെ ണ്ടാവലില്ലലെ പക്ഷെ മഴ കുറവാണാവോ മഴ കുറവാ ഉം എന്താ അറിയില്ല ഇപ്രാവശ്യം മഴ പെയ്യാൻ തന്നെ നേരം വെയി
കെണറിലൊക്കെ ഒന്ന് ത് വെള്ളം ഇണ്ടായി വരുന്നേള്ളൂ ഞങ്ങൾക്കൊക്കെ
ആ ആ കിണറിന്റെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇവിടെ അടുത്തൊക്കെണ്ട്ട്ടൊ ബുദ്ധിമുട്ട് നമ്മുക്ക് ബുദ്ധിമുട്ടുണ്ടാ
ഞങ്ങളിതുവരെ കുടുങ്ങിട്ടും വെള്ളം കേറാതായിട്ടൊന്നുംല്ല എന്നാലും പേടിയാണ്. നമ്മൾതൊന്നൈനെഎന്താറിയൊ വീട്ടില് കെണറില്ലാത്തയിനോണ്ട് തറവാട്ടിലാണ് കെണറ്ള്ളത്. അപ്പൊ ഒന്ന് മുക്കാൻ പോവാനും ഒന്ന് കോരാൻ പോകാനോ ഒന്നും കഴിയൂല്ല, പിന്നെ തറവാട്ടിലാണേ വയസ്സായമ്മീം, ബാപ്പി ഒക്കെണ് അപ്പൊ വെള്ളം കുറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്.
വെള്ളം ഔടക്കൊ ആവാത്തത് ഇണ്ടോന്നുണ്ട്, ഇന്നലെപ്പോ ഗ്രൂപ്പില്ണ്ട് വിട്ട്ണ് അങ്ങനെ കൗൺസിലറ്ള്ള ഗ്രൂപ്പിൽ എന്തെങ്കിലും പരിഹാരം കാണണം. ഇപ്പോ ഒരു ചീക്കോട് പദ്ധതി ണ്ടല്ലോ ങ്ങളെ ഭാഗത്ത്
ആ ആഹ് അ ഇത് വരെ ഞങ്ങക്കയില്ലല്ലോ.
ഏ ആപ്പചീകൊ ചീകൊ തീർന്ന് വെള്ളം പ്പോ വെർനില്ല പിന്നെ, അതിനാല് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ നമുക്ക് കുടിവെള്ളം കിട്ടണം കിട്ടിണില്ല ഇന്നൊക്കണ്ട് പറഞ്ഞ് വോയിസ്‌ ഇട്ട്ണ്
ഉം അതന്നെ വെള്ളത്തിന് വെള്ളം തന്നെ പിന്നെ വേണ്ടേ നമ്മക്ക് എല്ലാ കാര്യം ചെയ്യണങ്കിലും
അത് ഭയങ്കര ഒരു അമൂല്യുള്ള സാധനാണോ അതൊരു നേരം ഇല്ലെങ്കിൽ ഇപ്പോ ആരെ കെണറിലും തൊട്ടി കയറും ട്ടില്ലേനും
ആസംഭവം അതാണ് കുടുങ്ങിപൊയിണ്ട മ്മള് കുടുങ്ങും.
ആ കരണ്ട് പോയാലും ഇങ്ങനെ കാത്തുകുത്തിരിക അതാണ് ഇപ്പത്തെ അവസ്ഥ
പിന്നെ ഇവിടെക്കേണെങ്കില് നല്ല ആഴി ക്ക് തോന്നി ഇരുപത്തെട്ട് കോലങ്ങാനും ഉണ്ട്. അത് മുക്കണെങ്കില് അതും പ്രയാസന്നേണ്.
ആ ഉ ശരി അതന്നെ നമ്മള് കരുതണം എല്ലോം
സ്കൂള് കുട്ടികൾ സ്കൂളിൽ പോണേനോട് പിന്നെ വെള്ള ത്തിന്റെ ആ സ്കൂൾ പൂട്ടിലൊക്കെനു ഭയ ഭയങ്കരം ചെലവേനു വെള്ളത്തിന് മക്കൾക്ക് ഇപ്പ അയിന്റെ ബുദ്ധിമുട്ട് ഓല് അറിയൂല്ല പറഞ്ഞാലറ്റ മനസ്സിലാവൂല്ല ഏ ഓലിന്നെവരെ കിണറിന്റെ പിന്നെ വെള്ളം മുക്കണതോ കോരുണ തോ
ഉം അവരരു ഭാ റൂമക്ക് പോയികയാണെങ്കിൽ എത്രറ വെള്ളാണ്
ആ സ്കൂള് പോ ആ അങ്ങ മുക്കിഒയിക്കി എത്ര പറഞ്ഞാലും ഒലിക്കനി നമ്മക്ക് അറിയണ മാതില്ല ബുദ്ധിമുട്ടിന്റെ കഥയൊന്നും ഓൽക്ക് അറിലല്ലോ ഓൽ കണ്ട് വളർന്നില്ല
ഇല്ല നമ്മൾ വളർത്തിട്ടില്ല അതാണ് സത്യം
പോലും അങ്ങനെ ബുദ്ധിമുട്ട് അ നുഭിച്ചില്ല പക്ഷെ നമ്മളെ ഇമ്മാര് ഓ ലൊക്കെ പറയിണേക്ക മുക്കി കൊണ്ടോന്നൊക്കെ കഥീം,
ഒരു ഉടുത്ത് ഒരു ഒരുഉടു തുണി ക്ക് ഒരു പുട്ട്കഴിച്ചാല് പിന്നെ, അത് ഒണങ്ങാൻ നിക്കലാണല്ലോ അടുത്ത് എവിടക്ക പോവണമെങ്കിൽ
കയിഞ്ഞവര്ണ്ട് അതൊക്കെ ഇപ്പൊ പറഞ്ഞഞമ്മളെ മക്കക്ക് ചിറിയ വര വിശ്വാസം വര്ല ഓല് പറയ നമ്മള് വെർതെ പറയാനന്ന്
ഉം
അങ്ങനത്തെ കാലാണ് ഇപ്പൊ ന്റ അനുഭവല്ല ഓൽ കൊന്നേ ഞമ്മൾ പറഞ്ഞാമനസ്സിലാവേണെങ്കിൽ അത് അത് എന്തെങ്കിലും കാണാണ്ടെ അതിന്റെ സിറ്റുവേഷൻ ഓൽക്കില്ല അപ്പൊ ഓൽക്ക് പറഞ്ഞാ മനസ്സിലാവൂല നമ്മളെന്തോ അങ്ങനത്തെ എന്തോ കാ യിട്ട് ഓലോട് പറഞ്ഞു കൊടുക്കയിരും ഓല് എത്ത് ചിറിച്ചും ഓല് അത് ഗൗരവത്തിൽ എടുക്കൂല അതാ ഉള്ളത്
അവർക്ക് ഒരു കൗരവും ഇല്ല ഓല് വിചാരിക്കും നമ്മളെ ഓലെ പറ്റിക്കാ ണ് കളിപ്പിക്കാണ് നമ്മള് നമ്മൾ തന്നെ ഏകദേശം ഒരു കഷ്ടപ്പാട് പറഞ്ഞ
ചെറുപ്പത്തിലൊക്കെ നമ്മള് നമ്മക്കെന്നാ അങ്ങനെ പിന്നെ വല്യതൊന്നുംഇല്ല ന്നാലും നമ്മളൊക്കെ ഉള്ളത് അയിന് ശേ ഞമ്മക്കൊ ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പരാതിയില്ല നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളഒരു മനസ്സ് നമുക്കുണ്ട് ഏ ഇപ്പത്തെ മക്കളോണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞാ ഓല് കേക്കൂല ഓല് നൂഡിൽസ് ആണോൽക്ക് വേണ്ടെങ്കി ഓലാട് പോയി ഓലാട് വാങ്ങും
ഒര് ഒരു ചൊല്ലാ വടെ മാത്രോള്ളൂ ങ്ങനെ വ്ടെ മാത്രോള്ളൂങ്ങനെ
അതാണ് പറഞ്ഞാടെൽക്കൂല ഏ
ഉം.
ഇവടൊക്കെ മോനങ്ങനെ എന്താ മോന് വേണ്ട്യേ ആ പ്പച്ചി പൈസൊടുത്തോളൂ പറഞ്ഞാണ്ട് ആട്ട് വാങ്ങി കൊണ്ടരാണ് ഇന്ന് വാണ്ട മോനെ ഇന്ന് അതില്ല്യെ അതില്ല്യെ തിന്നാന് ന്നൊക്കെ ചോയിച്ചാല് ഓല് എന്താണോ വിചാര്ച്ചെ അഇ് ഓൽക്ക് കിട്ടണം. ല്ലെരു സാഹചര്യണ്ട് ക്ഷെ ഞമ്മക്കൊന്നവൊന്നില്ലേനി ഞ ആരോട് ചോയ്ച്ചിന് ആരോട് പറയണ് ഞമ്മള് ആ
ഉം. ഇപ്പൊ വൈകുന്നേരം ഒരു ചായക്കൊരു കടി അമ്മള്ണ്ടാക്ക്ണ് അന്നൊക്കെ ന്തെങ്കിലും ണ്ടായി
ഇപ്പൊ മക്കള് സ്കൂള്ട്ട് വരുമ്പോത്തിന് എ എന്തെങ്കിലും ഞമ്മക്കൊരു പൊറ്ത്യേടാണ് എന്തെങ്കിലൊന്ന് ഇല്ല്യാഞ്ഞാലും കൊടുക്കാഞ്ഞാലും അതാണ് ഇപ്പത്തൊരിത് അങ്ങനെയി മാറി അപ്പോ ഓൽക്ക് അഒരു
ഉം പണ്ടൊക്കെ അമ്മള് മാവിന്റെ ചോട്ട് പോയിട്ട് മാങ്ങയായിറ്റും ഇതായിട്ടും അങ്ങനേം പെറ്ക്കി തിന്ന് പോളീ ഉം അതുപോലെ ഈ ഒര് പുളിയ്ള്ളെരെ എലൊക്കെണ്ട് അതൊക്കെ പറച്ച് തിന്ന് എന്തെല്ലൊക്കേ
അമ്മള് മലേലൊക്കെ കേറി പോയിണ്ടെങ്കില് എന്തെല്ലാം കായികള് ഇപ്പത്തെ മ മക്കക്ക് തെച്ചിക്കായി എന്താ നീലർകായി അങ്ങനത്തെ കായികളെ പേര് പറ ഞാ പോലും അറിയ്ല പേര് പറഞ്ഞിട്ട് പോട്ടെ കഴ് കഴിഞ്ഞ പ്രാവ്ശ്യം ഞങ്ങള് നങ്ങളെ പിന്നെ അവടെ മലേരിയാണ് ന്റെ വീട്ടില്, അപ്പൊ അവടെ പോയി ങ്ങനെ മല കേറിയപ്പോ ഞാൻ തെച്ചിക്കാതൊക്കെ ഞങ്ങള് ചെറുപ്പത്ത് കൊറേ തിന്നാന്നും പറഞ്ഞ് അത് പറച്ചൊട്ത്തിട്ട് അത് തൊള്ളേലാട്ട് വെച്ചിട്ട് എല്ലാ മക്കളും അനിയത്തിന്റെ മക്കളും ഏട്ടത്തിന്റെ മക്കളും ഒക്കെണ്ട് കൂടെ ഓക്കെ അത് തൊള്ളേല ഇയ് എന്തൊരു കായാന്നറഞ്ഞട് തുപ്പ്യാഞ്ഞ്
ഞമ്മള് വെല്ല്യ കാര്യത്തിലൊക്കെ പറഞ്ഞ് ഓൽക്കൊന്നും അത് പറ്റില്ല ഞമ്മളൊക്കെ എത്ര കാര്യ ത്തിന് പ
ഇപ്പൊ ഒരു മാവിന്റെച്ച് മാവുണ്ട മാവിന്റെ പുളിയാവട്ടെ അയിന്റെ ചോട്ടിലൊക്കെ മാങ്ങൊക്കെ വീണ് കെടന്ന്ക്കാണെങ്കില് അത് അ ആ ഒരു ചെറ്യേ ഒരു കൊ ഇപ്പത്തെ കാലഘട്ടം ഇപ്പ പറഞ്ഞ മാതിരി നിപ്പ സംഗതി തിന്നാനും പറ്റൂല ആ തിന്നാനും പറ്റൂല പണ്ടൊ നമ്മള് ഒരു മാങ്ങന്റെ അണ്ടിന്റെ അതന്നെ ഒരു അ അതന്നെ ഒരു ഭാഗം ഫുള്ള് വവ്വാല് തിന്ന്ട്ട്ണ്ടാവും, ന്നാലും ആ എത്രത്തോളം അയിമന്ന് കിട്ട്ണത് ഞമ്മളത് ചൊരണ്ടി അമ്മള് തിന്ന്
ഇഞ് പുളി ആയാലും ആവല് ഈമ്പിയതിന്റെ ബാക്കിയൊക്കേനി ഞമ്മള് തിന്നലു ഒക്കെംഅന്ന് രോഗങ്ങളും കൊറവേന്നിട്ടോ എന്തോരൂ പരീക്ഷണാണ്
അതെഉം.
മക്കൾക്ക് വേണ്ടാണു ഇപ്പത്തെ മക്ക അതൂതും തിന്നാണ്ട് ഇതൊന്നും ടേസ്റ്റില്ല ഞാനിങ്ങോട്ട് അന്ന് അത്ഭുതപ്പെട്ടുപോയി എത്ത മക്കളത് മതി ഉള്ളതല്ലേ ചോയിച്ചിട്ട് ഓൽക്ക് അത് പറ്റയില്ല
ഉം ഓൽക്ക് പറ്റൂല നമ്മള് വെറുതാണ് അവര് ഇപ്പത്തെ കാലം അതാണ് അവര് ഫോണും വെച്ച് കുത്തിരുന്ന ഒന്നരു ല ഇതറിയില്ല അങ്ങട്ട് എല്ലും നല്ല ടേസ്റ്റ്ള്ള നല്ല ഇപ്പൊ ഒരു വീട്ടിലായാലും ഒരു മാങ്ങാവട്ടെ ഒരു പയവട്ടെ അതൊരു തൊലി കറുത്താല് തോലിക്ക് എന്ത ഒരു പ്രശ്നം വന്നാൽ ഓൽക്ക് അത് വേണ്ട ഉ ഒക്കെ നല്ല നീറ്റുള്ളത് നീറ്റുള്ള സംഗതിയെ അവർ
ഉ ആ ആയി എന്ത് ചെയ്യാന ഓര് വേണ്ടന്നോട് പറയൂ നമ്മള് പിന്നെ എന്ത് ചെയ്യ
വണ്ടാന്ന് പറഞ്ഞാ വേണ്ട അതന്നെ വേറൊന്നുല്ല അതിലരു എസ് ക്ക്യൂസ് നമ്മൾക്കും പറയല്ല അതിന് വേണ്ടേ കൊടുക്കണ്ട അത്രേള്ളൂ ഉ നമ്മള് തിന്ന
നമ്മൾ അങ്ങനെൊക്കെ തിന്നണ എന്നൊക്കെ ഓലോണ്ട് പറഞ്ഞ് ട്ട് കാര്യണ്ടൊ
എവൗടെ ആരോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞിട്ട് കാര്യല്ല
ഏട ഒരു ചക്ക ചക്ക പോത്താല് ഔന്നും ഓല് വേണ്ട നമ്മളൊക്കെ ഒരു സ്കൂളട്ട് വരുമ്പോ ഒരു ചക്ക മുറിയൊക്കെ നമ്മെ വീട്ടിലുണ്ടെങ്കിലും സംം സന്തോഷനീ അന്നൊക്കേ എന്തെങ്കിലും തിന്നാ ഉണ്ടല്ലോന്നുള്ളരു സന്തോഷം
ഇപ്പൊ കൈമല് ആവണത് ഓൽക്ക് പറ്റൂല അതാണ് ഉം ആ മന്ന ഫുഡൊക്കെ ആയോ എന്താ സ്
ഫ സ്പെഷ്യല് കറി കറി ഉണ്ടാക്ക്ണെള്ളു കൊഴി കറി വക്കാന്ന് വിചാരിച്ച്
ഉ കോഴിഅ എങ്ങനെ വെക്കല് കറി മുളക് ഇടലാ
മുളകിട്ടും വെക്കും കുറുമായി വെക്കേണ്ട്ന്ന നേതാ
ആ കുറുമ എങ്ങനെ വെക്ക
കുറുമ പിന്നെ നമ്മൾ മുളക് പൊടി ഇടൂല മല്ലിടും അത് ഉരുളകേങ്ങ് നല്ല ഒടച്ച്പാരും
ഉം മഞ്ഞപ്പൊടി ഇടൂല
ആ ആ മല്ലിപ്പൊടി ഇടും മല്ലിയിടും മുളക് ല ബാക്കിയല്ലാ ആ ആ മഞ്ഞള് മഞ്ഞള് കുറച്ച് ഞാൻണ്ടണ്ട് വെള്ള ആയികിട്ടന്നെ
വെള്ളക്കളറ ആവണമെങ്കില് മഞ്ഞൊന്നൂടാറ്റൂലല്ലോ
തേങ്ങരച്ച്
അ അ ക്കും മക്കക്ക് ഇഷ്ടം
ആ
എരു പറ്റൂലേക്കും
എരു കൊറവാണ് വടെ കൂട്ടലില്ല വ്ടെ തറവാട്ട്ന്നേ അങ്ങനെ കൂട്ടി ശീലായിട്ടേ ഹസ്ബൻഡിനായാലും ഒക്കെ എരു
ആ ആ
പിന്നെന്താ
വേറെന്താ പിന്നെ ന്നായിക്കോട്ടെ ഞാൻ വിളി
ആ ആ അയ്